ആണോ
ആഹ്
ആഹ് ടൈമായി ഇപ്പൊ ഓഫാക്കിയതെ ഇന്ന്ട്ട് അട്ത്ത്ള്ളോല് പിന്നെ മൂന്ന് പ്രാവശ്യായി എഴ്ത്ണ്ന്നോ
അല്ല അട്ത്തല്ല ഇന്റെ ഒ ഒരു റിലേഷനെ കുടുംബക്കാര് പിന്നെ മൂന്നാമത്തതും മൂന്നാമത്തെ പ്രാവശ്യം ഇപ്രാവശ്യം എയ്തീറ്റ് ‌ ഇപ്രാവശ്യം എന്തെക്കെയോ പ്രശ്നം ഇലൈനോ എൻട്രൻസ്
ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
നീറ്റല്ലേ നീറ്റ് കൈഞ്ഞ്ന്നാ തോന്ന്ണ് ആം അതെന്നെ അത് പിന്നെ ചോദ്യ പേപ്പറ് മാ ഇതാക്കി അയ്യെർന്നേ ആഹ് ഇന്ന്ട്ട് കുട്ട്യേള് ആത്മഹത്യന്റെ വക്കിലേര്ന്നു എന്നൊക്കെ പറഞ്ഞു
അതാണ് അല്ലെ ഇതിന് പഠി പഠിക്കാന് നല്ലെ പൈസേ
ആഹ് ഹോസ്റ്റൽലക്ക നിന്ന്കാണ്ടാ പഠിച്ചീന്നത് ഇന്ന്ട്ട് ഒന്നാമത്തെ പോയി ഇന്ന്ട്ട് രണ്ടാമത്തതും ഇണ്ട് ഇന്ന്ട്ടും മാ പിൻമാറ്ണില്യ ഓള്
ഏഹ്
അതും വേണം ഓക്കത് വേണംന്നന്നെ പറയ്ണ്ട് പിന്നെ അപ്പൊ ഓരോ ഓരോര്ത്തര് പ്രോത്സാഹിപ്പിക്ക്ണും ഇണ്ട് അർണ് ഓള കുടുംബക്കാര ബാക്കിക്കാരൊക്ക പെണ്ണ്
അതാണ്ള്ളെ വിഷയേയ് ഇപ് ആഹ് ഈ പെങ്കുട്ട്യേൾത് എന്താ അറിയോ ഞമ്മ് ഞാം പറയാൻ കാരണം ഇവര്ക്ക് ഈ കല്യാണപ്രായം കയ്ഞ്ഞു പോവല് ഈ പഠിപ്പാവുബ്ലേ ഈ എൻട്രൻസൊ കഴിഞ്ഞ് ഡോക്ടറേറ്റ് പഠിച്ച് വരുമ്പോത്തിന് ഒരുപാട് ഏജാവൊയ്
ആഹ് അതന്നെ ഈ പ്രസവിക്കുമ്പതന്നെ ചെർപ്പ രെരു പയ്നെട്ടൊക്കെ കയ്ഞ് ഇരുവതക്കെ ആയമ്പത്തിനെ പ്രസവിക്കണം
പ്രസവിക്കണം ആഹ് ആഹ് ആഹ് അതന്നെ അതന്നെ അതാ പർഞ്ഞതേ കുട്ട്യേള് പിന്നെ ആവുമ്പോത്തിന്ന് യമ്മള് ഇളവു
ആഹ് അതന്നെ യമ്മള്
ഇപ്പതന്നെ പിന്നെ പത്ത് മുപ്പത്താറ് വയസ്സായ ഷുഗറും പ്രഷറും എല്ലാ സംഭവങ്ങളു ആണ്
ഇപ്പ പെൺകുട്ട്യേൾക്ക് ഇരുപത്തഞ്ച് മുപ്പതൊക്കെ മയ് മത്യാറ്റാന്നു മത്യയല്ലേ കല്യാണോ
ആഹ് മതി ന്റെ മോളൊപ്പതാ പർഞ്ഞെ ഇരുപത്തഞ്ച് വയസ്സൊരെ ആഹ് ഇന്റെ മോള് പറിണാ ഇരുപത്തഞ്ചാവാതെ ആഹ് പരിവാട്യേ ഇവടെ പറയര്ത്ട്ടോറി
ആഹ് ഇപ്പൊ പെൺകുട്ട്യേള് ഇങ്ങട്ട് തിര്ച്ച് പറയല്ലേ മറ്റേത് യമ്മളൊക്കെ വായാ തൊർക്കേന്യാ
ആഹ് ഞമ്മക്ക് വിൻക് ഇങ്ങട്ട് ബേജാറ ഞാൻ ഇന്റെ മൻസ് വിജാര്ക്കുട്ടോ ഇതിനോടത് പറയാൻ പറ്റൂല അപ്പൊ ഞാം മൻസ് വിജാര്ച്ചു റ ബ്ബേ മക്കളെ എന്താച്ചാ ആഹ് പ്രായാംവുമ്പോത്തിന് ബല് യെ ത്യശായി ഞമ്മള് കുട്ട്യാളും മക്കളു ആയ പ്രായായി
തെന്നട്ടെ ഇവടെ കുടുംബത്തിലൊക്കെ ഇങ്ങനെ പറിണേക്കാ വെല്ലിമ്മ വെല്ലിമ്മാര് ക്ക് വല്യയ നിർബന്ധല്ലേ ക്കാരം വല്ലിമ്മാര്ണ്ടെങ്കില് അപ്പൊരോട് തിരിച്ച് പറയാണല്ലേ ഇങ്ങളെന്താ ഞങ്ങളെ പിന്നെ എന്താണ് എത്താൺ ത്താണ് ഞങ്ങളെ പിന്നെ അടിമാക്കാനാ കണ്ടിക്ക്ണ്ടേ ഞങ്ങളാ കൊണ്ടോയിട്ട്ങ്ങാണ്ട് ചോയിക്കാണല ഇതൊക്കെ എവിട്ന്നാ കിട്ട്
പ്പേലക്കറ്യോ ഇമ്മച്ചിൻ്റെമാതിരി ഏതയാലും ഞാൻ ആവൂലാറിം ഇന്നോട് ഇൻ്റെ മോള്
ഇവര്ക്ക് ഇതക്കെ എവ്ട്ന്നാ കിട്ട്ണ്ടാവോ
ആഹ് ഇവര്ക്ക്ഞ് നല്ല വിവരല്ലേ ഞമ്മള
ഉം പ്പസ് പസ്കൂൾന്നും ഒക്ക പഠിക്കണ്ടതെ ഇതൊക്കെതന്നെണ് ഉം പിന്നെ ഈ ന്യൂസ് തിലക്കെ വര്നില്ലേ യൂട്യൂബില ക്കെ വരും തക്കതന്നെല്ലേ വര്ൻ്റെ ആഹ് നല്ലതാണ്
അഞ്ച് പൈസല്ല്യാന്ന്ള്ളത് അമ്മക്കന്നെ അറീലേ അമ്ളാ
ആഹ് അതന്നെ ആത് നല്ലതാണ് ഞമ്മക്ക് ഒഹ് റ്റക്കൊര് ജോലി ഉണ്ടെങ്കിൽ പിന്നെ വേറൊന്നും നമക്ക് ആഹ്
നോക്ക്ണല്ലാ ഇപ്പന്താറിയോ ഇപ്പം ഞങ്ങള് പിന്നെ ഞാനും ന്റെ ഹസ്ബൻ്റും പൊറത്തോയപ്ലേ ഓയ ഓലര് ഫ്രണ്ടിനെ കണ്ട് ആ ഫ്രണ്ടിന്റെ മോളെ കല്യാണയിച്ച് ഒഴിവാക്കിണ് ഒഴിവാക്കാർഞ്ഞാല് ഓള് പോന്ന്ണ് ഒരു കുട്ടീണ്ട് അപ്പം ഞങ്ങളോ ഞങ്ങളോട് ചോയിക്കേ മോള എത്രേ എവ്ടെത്തി എന്താപഠിക്ക്ണേ ച്ചപ്പം പർഞ്ഞ് പ്ലസ് റ്റു ആണ് പർഞ്ഞപ്പോ ഉം അത് പഇന്റെ മു പിന്നെ ഹസ്ബൻൻ്റിനോട് പറയാണ് പിന്നെ പഠിപ്പിച്ചട്ടോ പഠിപ്പിച്ചോട്ത്തോ എന്തായാലും പഠിപ്പിച്ചോട്ടോ ന്ന് പറയാണ് അപ്പൊ അപത് പറിണന്താറിയോ ഞമ്മക്കൊ രിക്കലും ഈ ചെക്കമ്മാര്ത് കണ്ട്പിടിക്കാകയ്യൂലാന്ന് അപ്പന്താ എം ഡി യമ്മ് ഈ സംഭവണ്ടല്ലോ
ഉം
അത് ഞമ്മൾ അനുഭവിക്കുമ്പളേ അറിയുള്ളൂ അതുവരെ ഞമ്മൾ ഒരു കല്യാണം അന്വേഷിക്കുമ്പോളും കിട്ടൂല നാട്ടിലും വീട് ട്ടിലും ചെങ്ങായിമാരെ ഇടയിലും എവിടന്നും ഞമ്മക്കത് കിട്ടൂല പക്ഷെ ഞമ്മളെ മക് ആഹ് ആഹ് ആഹ് അപ്പൊ ഞമ്മളെ പഠിച്ചാൻ പോണ അതന്നെ
ഉം
അപ്പൊ എന്താ അറിയോ ഞമ്മള മക്കളാണ് ചെന്ന് ഓലൊരു ജീവിക്കുമ്പളാണ് ഇത്
ഇപ്പൊരു ജോലി ണ്ടെങ്കിലേ
അപ്പൊ ഈ പെൺകുട്ട്യന്നെ പറയാ അപ്പൊ ആ പെൺകുട്ടി ലേബിലിപ്പൊ വർക്ക് ചെയ്യണ്ടന്ന് അപ്പൊ ആ ഒരു ചെറിയൊരു കോഴ്സ് പഠിച്ചതാണ് ആ കുട്ടി അതുകൊണ്ട് ഇപ്പ ആ കുട്ടീക്ക് ആ അയിനൊരു കുട്ടിണ്ട് ആ കുട്ടീണ്ട് ഈ പെണ്ണുംണ്ട് പെരേന്ന് കൈ നീട്ടണ്ട ആ അതന്നെ പോണേന് വേ അപ്പം പിന്നെ എൻ്റെ ഹസ്ബൻറിനോട് പറയാ പഠിപ്പിച്ചിട്ടോ വേം കല്യാണം കഴിക്കണ്ടാന്ന്
ഉം ഇപ്പ എല്ലാര്ക്കും അമ്മള് മ്മാര്ക്കന്നെ ഒക്കെ അറിയാം മക്കളെ പ
ആഹ് അതന്നെ അതന്നെ ഇപ്പം എല്ലാരും പഠിച്ചിട്ട് ഇപ്പോ ഇവിടയും പിന്നെ സ്കോപ്പൊറ്റില്ലേനു ട്ടോ ഉമ്മാണം പറയ്
ഉം പിന്നെ ചെല പെൺകുട്ടികളൊക്കെ എവിടെ പഠിച്ചിട്ട് എവിടെ എത്തണും ന്ന് പറയും കുട്ടിക കുട്ടികളാണ്ടായാ പിന്നെ വീട്ടിൽ ഇക്കൂലേന്നറയും അതും പറയണ്ട് പെൺകുട്ടികളൊക്കെ ഇപ്പ കൊറേ പഠിച്ചാലും ഇപ്പൊ എവിടക്കപ്പ എത്തണേന്ന്റയും
കൽ ഏ ഇന്യങ്ങനല്ല അത്യാവശ്യം ജോലി വിവരുള്ളവരെ കൊണ്ട് കെട്ടിക്കും വേണം
ആഹ് പിന്നതല്ല പിന്നെ രണ്ടു പേർക്കും ഒരേ ജോലി അങ്ങനൊക് ക്കെ വേണം ഇപ്പല്യേ ഗൾഫ്കാരും പറ്റണില്യ പെണ്ണുങ്ങക്ക്
പറ്റണില്യ അതന്നെ ഓലെമാതിരി ഒരു ജോലി എടുക്ക്ണ ആളാവുമ്പോ ഓൽക്ക് പറ്റുണ്ട്
ഇവിടെ ഒരാള് ഒരു പെണ്ണ് പറയാണ് എനിക്ക് ഗൾഫാരെ ഒന്നും വേണ്ട ഗവൺമെന്റ് ജോലിക്കാരെ വേണംന്ന്
ആഹ് ആഹ് ആഹ് ആഹ്
അപ്പൊ ഞമ്മുക്ക് മനസ്സിലാക്കും ഓൽക്ക് രണ്ടാക്കും ഒരുപോലെ ജോലിക്ക് അങ്ങനെ പോവാനെയ്ക്കുംന്ന് മറ്റേത് വീടും ഇതൊക്കെ ഒരാള് മാത്രം നോക്കണ്ടേ
നോക്കണ്ടേ അത്
ഇപ്പൊ കുട്ടികൾക്ക് എന്താ ബുദ്ധി
അതെന്നെ പറഞ്ഞേ നല്ല ബുദ്ധിയാ കുട്ട്യക്ക്
ആഹ്
മ്മള് ഞമ്മളൊന്ന് പറഞ്ഞത് ഞമ്മളൊക്കെ ഇങ്ങോട്ട് തൾ ഓലിങ്ങോട്ട് മറ് ച്ചിടും അങ്ങനത്തെ സംസാരാ ഓലെ ഭാഗത്തുനിന്ന് വരിക ഞമ്മളങ്ങനെ ഞാനൊക്കെ ചെല സമയത്ത് എന്റെ മോളോട് ഇങ്ങനെ ഓരോന്ന് സംസാരിക്കുമ്പോ ഞാനന്തംവിടും എന്താച്ചാല് എവിടെ
ഉം
പഠിച്ചണ എവിടന്നാ അത് പറയണേന്ന് തോന്നിപ്പോം ഞമ്മുക്ക്
ആഹ് ഇസ്കൂൾന്ന് മാഷ്മാരും ടീച്ചർമാരും പറയണതും
ആഹ് ഓലും പറയും
പിന്നെ യൂട്യൂബിലൊക്കെ ഓരോന്നു വരുന്നെ മോട്ടിവേഷനും ഒക്കെല്ലേ
ഉം ആഹ് അതന്നെ
അത് യൂട്യൂബ് തുറന്നാ മുയിവം അതന്നെയല്ലേ?
അതന്നെല്ലേ പിന്നെ ഇപ്പം യൂട്യൂബിൽന്നന്ന് പൈസ ഉണ്ടാക്കുക ചാനല് തുടങ്ങിയിട്ട്. പിന്നെപ്പൊ പൈസ ഇല്ലാ ജീവിക്കാനും കഴിയു ലട്ടോ.
ഇപ്പ ഇപ്പത്തെ കാലം എന്താ അവ സ്ധനത്തിന്റെഒക്കെ വല. ആ ചോര് അങ്ങാടി കണ്ട് ഇറങ്ങിയാല്. രണ്ടായിരം ആ മൂവായിരം ചെലവാവതെ വരൂല്ലതോന്ണ്.
വരൂല. രണ്ടായിരം മൂവായിരം അതിനൊക്കെ പോവാണ്ട ഒരു ഹോസ്പിറ്റല് ഒരു പനി ഞ്ചാ മതി വേറെന്നും വേണ്ട.
ആഹ ഞാൻ നാള് എന്തിനാ ഒന്ന് ഇറങ്ങിയതാണ് മുവയിരം നാല്യിരം.
ആഹ അതന്നെ പറണ്. ഞാൻ പ്പന്റെ മോനിം കൊണ്ട് ഹോസ്പിറ്റലില് പോയിട്ടെ ഞാൻ പാകപ്പെട്ട്. ആഹാ ഞാനൊരു ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം കൊണ്ടൊക്കെ ഒരു രണ്ടായിരംത്തി എന്റെ കയ്യിൽ. അതൊക്കെ കൊണ്ടു പോയാ അത് ഇയിമ്മലെക്കെ അമരെല പോയ് നൊകി. എവിടെ പിന്നെ ഹസ്ബൻഡിനെ വിളിച്ച് എത്തിക്കാണ് ഞാന്.
ഉം
അല്ലാതെ രക്ഷ് യില ഒന്നും കഴിച്ചിലായി പോരന്റെേ അവിടെ പിന്നെ നമ്മൾ കടം പറയില്ലല്ലോ?
ആഹ് ഞാൻ ന്നാള്മോനെ ഇട്ട് ഇതേ പോലെ അതേപോലെ കയ്യിൽ ഇതായിട്ട് പോയപ്പോ പിന്നെ ഇങ്ങട്ട് തിരിച്ച് ഞാൻ ഓട്ടോൽ പോന്ന് ഇവിടെ എത്തീപ്പം പിന്നെ ആ കൊണ്ടായ പൈസ മുഴുവൻ കഴിഞ്ക്ണ്. എന്നിട്ട് പിന്നെ തികയാഞ്ഞിട്ട് ആരോടൊക്കെ വിളിച്ച് ഗൂഗിൾ അപ്പ അയക്കാൻ പറഞ്ഞു അപ്പൊ ഓട്ടോ ഡ്രൈവറിനോട് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞി നിങ്ങള് ഇവിടെ നിക്കി ഞാൻ വീട്ടിൽ പോയി എടുത്ത് കൊടുന് തരാം അപ്പൊ അയാൾപറഞ്ഞി ആ പൈസക്കെ തീർന്നു ല്ലേ ഹഹഹ ഓർക്ക്ന്നെ മനസിലായിക്കണ് ഹോസ്പിറ്റൽ പോയാല്.
ഹ് അഹ് ഹോസ്പിറ്റലിൽ ഞാൻ പറയാ വല്ലാത്ത. വരുമാനട ഈ ഹോസ്പിറ്റല് ഇന്റെ പടച്ചോനെ ഞമ്മളുടെ അത്രേ. എത്രണ്ണം വരുണ്ട് അവിടെ. ഹ് തുരു തുരാ ബില്ലാ ഫാർമസിന്നാണ് അന്തം വിട്ണേ
ഉം പ്രത്യേകിച്ച് ഇപ്പാ രോഗങ്ങള്നെ അല്ലേ. ഡോക്ടർമാർക്ക് ഡോക്ടർമാർആവണ് ൾക്ക് സുഖാണ്. അറിയാ
അതെന്നെ ഡോക്ടർമാരണോ ഒൽക്കുമല്ല. ഓലക്കാളും ആണ് ഈ ഹോസ്പിറ്റൽക്കാർക്ക് ഹോസ്പിറ്റൽ നടത്തിപ്പാണ് ഏറ്റവും നല്ല ബിസിനസ്സ്.
ആഹ്
ഡോക്ടർമാർക്ക് ഇത്ര സംഖ്യ അറിഞ്ഞിട്ടേ നിർത്തുള്ളൂ.
ഉം
ക്ഷേ ഈ ഹോസ്പിറ്റലിൻ അങ്ങനെല്ല.
ഉ പിന്നെ പഴയ പോലല്ലല്ലോ ഇപ്പ ഇപ്പൊ ഒരു നമ്മക് ക്കടിയിന്ന് വാങ്ങ്ണ ഏതൊരു സ്ഥധനത്തിലും വെശല്ലേ.
വശമാണ്. പിന്നെ അതല്ല എന്ത് രോഗം ചന്ന്. രോഗം പറഞ്ഞു ചെന്നാലും ടെസ്റ്റുകള് ഫുള്ള് ടെസ്റ്റ്ല്ലേ?
ഒരു ടെസ്റ്റിന് തന്നെ മാണ്ടരും.
ആ അതാണ് ഈ ടെസ്റ്റാണ് പേടി മനുഷ്യൻന്. ഞാൻ പറയും കൊണ്ടോണക്കെ?
ഗവൺമെന്റിൽണ്ട് ചെറുതായിട്ട് ടെസ്റ്റിലൊന്നും. പൈസ വേണ്ട. ഞാൻ ചെല പ്പോ ഗവൺമെന്റി. അവിടെ പോകും
ഉം ഉം അത് ഞമ്മക്ക് ചെറിയ സാധ ആഹ് പോരൊക്കെ ഉണ്ട് ഈ പനി ജലദോഷം ഇങ്ങനത്തെ ചെറിയ
ആഹ് ആഹ് പോവാം
പെട്ടെന്നുള്ള പനി അങ്ങനെ
ഈ സീസൺ സീസണിൽണ്ടാവുന്ന ഓരോ അസുഖത്തിനൊക്കെ പറ്റും
ആഹ് അയിതിനൊക്കെ നല്ലതാണ് അല്ലാതെ അങ്ങനെ പെട്ടെന്ന് ഒടിവ് ചതവ് വീ്യൽ അതിനൊന്നും പറ്റൂല എന്നിട്ട് അമ്മക്ക് തന്ന നല്ലത്
പിന്ന മെഡിക്കൽ കോളേജ് അങ്ങനത്തൊക്കെ പോണം
ആഹ് പിന്നെ നിങ്ങള് പ്രസവിച്ചതൊക്കെ എവിടുന്ന പ്രൈവറ്റന്നേനി ഗവൺമെന്റിന്നേനി ഏ അവിടെ എങ്ങനെ ഉഷാറയിനോ എല്ലാരും പറണേക്കാ ഗവൺമെന്റ് പേടിയാണ്
ഇല്ല കൊഴപ്പൊന്നും ഇല്ല പിന്നെ രണ്ടു ഓപ്രശ്നേന്
ഏ രണ്ടാളെ ഉള്ളൂ
രണ്ടാളോള്ളൂ
ഉം ആദ്യൊക്കെ രണ്ടിമ്മ ഒതുക്കിയന് ഇപ്പൊ മൂന്നും നാലൊക്കെ ഉണ്ട് സിസേറിയൻ നാല് വരെ ഉണ്ട്
പിന്നെ എന്റെ പിന്നെ നിർത്തിയ- ബുദ്ധിമുട്ടേനി ഉണ്ടാവാനും ബുദ്ധിമുട്ടേനി ഇ ണ്ടായിട്ടും ബുദ്ധിമുട്ടേനി അപ്പ ഇപ്പ പിന്നെ
ആ ആദ്യൊക്കെ രണ്ടും മൂന്നും മഴൊക്കെ ഒതുക്കിണ് ട്ടോ സിസേറിയൻ ഇപ്പൊ നാലും ഉണ്ട്
ആഹ് ആഹ്
നാല്ലണണം ഉണ്ടോ
ഇപ്പ ഇണ്ട് എത്രണ്ട് പിന്നെ ഇപ്പ ഇനി അങ്ങനെ കമ്പ്യൂട്ടർ ആട്ടൊക്കെ ചെയ്യതോണ്ടേോ വലിയ ബുദ്ധിമുട്ടില്ലോ ആദ്യത്തെ മാതിരി ആ കീറൽ റൽ ഇല്ലല്ലോ ഇപ്പൊ അടയാളങ്ങളും അങ്ങനെ ഇല്ലല്ലോ ആദ്യൊക്കെ പറഞ്ഞാൽ നല്ല അടയാളം ഉണ്ടാവും
ആ അപ്പ എന്താ സ്റ്റിച്ച് ഇടലോ ഒട്ടിക്കുത് പിന്നോ
ഒട്ടിപ്പാണ് അപ്പൊ പിന്നെ അവിടെ അടയാളയിട്ട് കാണൂല നമ്മള്
അത് സിസോറിയൻയയാല് ഒരു എന്തോ ഒരു സൂചി വെക്കൂല അല്ല വേദന ഉണ്ടാവും അത് പറയണയകേക്കാം ഏ നല്ല വേദനയ്ക്കൂലോ